ആഹ ഫുഡ്യ്ച്ചോ?
ഫുഡ് കഴിച്ചു താങ്കൾ ഫുഡ് കഴിച്ചോ
ആ കഴ്ച്ച് കഴിച്ചു ഇങ്ങൾ എന്താ കഴിച്ചേ
ഞാൻ ഇന്ന് ഇന്ന് പുട്ടാ കഴിച്ചേ പുട്ടും കടലയും അവിടെ
രാത്രിയോ
ആഹ രാത്രി രാത്രി എടക്കെതൊക്കെ കഴിക്കും
നെ നെയ്ച്ചോറും കോഴിക്കറിയും ഞാൻ കയ്ച്ചു ആഹ ആഹ് ആഹ കളി കൺണ്ടോ നാളെ വേൾഡ് കപ്പ്?
നാളെ രാവിലെ കണ്ട് ചെലപ്പോ കാണും
ആരുവാ
ചെലപ്പോ ഒറങ്ങിപ്പോവും ആരെങ്കിലും വിളിച്ച എണീച്ചയ്ഞ്ഞാ കാണണം
ഏ കളിയാര്താ
കളി പോർച്ചുഗലും പോർച്ചുഗലും പിന്നെ ക്രൊയേഷ്യയും
ഏപ് ആര് ജയിക്കാന്നാ വിചാരിക്ക്ണെ ഏ
അ ആഹ ജയിക്കാൻ പോർച്ചുഗലാ ചാൻസ് പറയാൻ പറ്റത്തില്ല എങ്ങനെ പോവൂന്ന്
ഓ ഓ ഓ അവിട മഴ ഉണ്ടോ
മഴാ മഴയിപ്പം ചെറിയ കൊറവുണ്ട് എടക്ക്
ഏ മൊത്തം തണുപ്പാണോ? അല്ലേ ചൂടോ?
അവിടെക്കെ മഴ
ഇവിടെ മഴ ഇപ്പൊ കാക്കണ്ട്. കുറച്ച് നേരം, കുറച്ച് ദിവസം മുമ്പൊക്കെ ണ്ടേര്ന്ന്.
ആഹ് ഇവിടെയും ആ ഇവിടെയെല്ലാ ആഴ്ച മഴയായിരുന്നു ഇപ്പം കൊറവ്ണ്ട് എന്നാലും പെയ്യ്ണുണ്ട്
ഓ ഓ ഓ
എടക്ക്
ഏ ഏ ഏ ഏ
ഉം തണുപ്പൊക്കെയ്ണ്ടോ?
ആഹ് ആഹ കൊഴപ്പില്ല അട്ജസ്റ്റ് ചെയ്യാ
ആഹാ
ടൂറൊക്കെ പോവാനിഷ്ടാണോ?
ഹലോ? ഹലോ??
ഹലോ?
ടൂർ പോവാനിഷ്ടാണോ?
ഹലോ! കേൾക്കുന്നില്ല?
ആ ഇപ്പ കേക്കണ്ട്. ടൂർ പോവാനിഷ്ടാണോ?
ടൂര് പോവാൻ കുഴപ്പൂല്ല, ടൂര് ഞങ്ങള് കോളേജീന്ന് പോവാൻ പോണൊക്കെ ഉണ്ടായിരുന്ന്, ഫസ്റ്റ് ഇയർ
ഫസ്റ്റ് ഇയർ എങ്ങനെയാ, കോളേജിന്ന് ടൂർ ഒന്നുമില്ല. പിന്നെ.., സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പൊ, മറ്റേ ഐ ഒണ്ടല്ലോ? ! ഇന്ടെസ്റ്റിൽ വിസിറ്റ് അടൊക്കെ പോയാരുന്നു. മൂന്നാറ്,
ഏ, ഏത് ഇൻട്രസ്റ്റി
പിന്നെ, ഏതോ, ഏതോ ടെക്ക് ഇഡസ്ട്രിയാ.
മൂന്നാർ ടക്കം
അവിടെ പോയപ്പോ ജസ്റ്റ് ഒന്ന് കേറി, കൊറച്ച് പണി ചെയ്ത്. പിന്നെ, മൂന്നാറൊക്കെ കറങ്ങി.
ഏ, വൺ ഡേയാ?
കഴിഞ്ഞ് വന്നു.
വൺഡേ ട്രിപ്പാ? ഹലോ.? വൺ ഡേ ട്രിപ്പാണ്?
ആ
ഓ.. ഓ.. ഓ.. !
ഇനീ പിന്നെ, തേർഡ് ഇയർ ഇനീം പിന്നെ ട്രിപ്പൊക്കെണ്ട്. അത്.. അതിപ്പം, അതിഞ് അടുത്ത ആഴ്ച പോണം.
എങ്ങോട്ടാ പോണേനി?
അത്.., ഇവിടുന്ന് ബംഗ്ളൂരു പിന്നെ, മൈസൂര് ന്നെ കർണാടക കേറി, ഡൽഹി ഗുജറാത്ത്, രാജസ്ഥാൻ. ആഹ്.., പത്ത്, പതിനഞ്ചുസം ഒണ്ട്.
ഓ.. ! അപ്പൊ ക്ലാസ് ഒന്നും പോണ്ടാ? ഇത്‌ കഴിഞ്ഞിട്ട് ക്ലാസിനൊന്നും പോണ്ട?
ക്ലാസിനൊന്നും പോണ്ട പ്പൊ?
ഏയ് ഗ്ലാസൊന്നും പോണ്ട. ഐ യെ ല്ലെ അപ്പൊ, എല്ലാരും പോണുണ്ട്.
ഓ ഓ ഓ
പ്പവധിയായിരിക്കും
ഉം
അത്, ശരി അത് ശരി
ഉം
ഹോട്ട്സ്പോട്ട്ഒക്കെയുണ്ടോ?
ഇവിടെ കൊറവാ എടക്ക് കുറച്ച് ച്ച് കൊറേ കൊറേ കൊറച്ച് പോയാ ഒണ്ട് കൊറേ
ഏ മന്തി കടയൊക്കെ ഒണ്ട് കേട്ട്- ഹലോ?
മന്തി കടൊക്കെയുണ്ടായിരല്ലോ?
മന്തി കടാ മന്തികട മൂന്നാലെണ്ണം ഉണ്ട്. അവിടെ എടക്ക് പോവും
ഈ ഏ?
ആ ഇപ്പം ഇപ്പ എന്താ ഏതോ ഒരു കട അടച്ചു പൂട്ടി
അതേതാ?
അവിടെ കൊറച്ച് എന്തോ റൈസും ഫുഡു ക്കെ ആയിട്ട് കൊറച്ച് പ്രശ്നം വന്ന്
ആഹ് ആഹ്
അങ്ങനെ ഒരു കട അടച്ചു പൂട്ടി. അവിടെ ആരുന്നു പൊക്കോണ്ടിരുന്നത്.
അപ്പ ശരി അത് ശരി ശരി ലബാനൊക്കെണ്ടോ അവിടെ?
ലബാൻ ലബാ ഇവിടുന്ന് നടന്നു പോണെങ്കി. കൊറച്ച് നടന്ന് പിന്നെം കൊറച്ച് നടന്നാ ഒരു ജങ്ഷെത്തും
ഓ
അവിടുന്ന് റൈറ്റ് പോയിട്ട് പിന്നെ നേരെ പോയി ലെഫ്റ്റ് കേറി പിന്നെ നേരെ പോയാ ഒന്നൊണ്ട്.
ആ നടക്കാണ്ടല്ലേ തോനെ?
നടക്കാ ഒണ്ട് വണ്ടി വണ്ടി ബസ് വരും എടക്ക്
ആ
അം എടക്കേ വരൂ എടക്കിങ്ങട്ട് ട്ടില്ല പിന്നെ എടക്ക് വെയിറ്റെയ്യേണ്ടി വരും രാത്രി ആയ പിന്നെ പാടാ രാവിലെ ആയാ പിന്നെ പറയണ്ട ഭയങ്കര പാട ഉ
അവിടെ വേല വേറെന്തെങ്കിലും വിഷക്കെണ്ടാവും മറ്റെ ഇതിന്റൊക്കെ
വേറെ ഇവിടെ സൈഡി മറ്റേ ഇതൊക്കെയുണ്ട് ഫർണിച്ചർ കടയൊക്കെ ഉണ്ട്
ഉം-ഉം-ഉം
ഉം അപ്പൊശ് ആ ടൗണാ അപ്പൊ എന്തെലും ആവശ്യൊക്കെ ഒണ്ടെങ്കി
മ്മ്
അവിടുന്ന് സാനൊക്കെ എടുക്കും
ഏ
ആഹ് അവിടെയോ
ഇവിടെ കൊഴപ്പല്ല്യ. അത്യാവശ്യത്തിന്ള്ള സാധനം കിട്ടും വിചാരിച്ച കിട്ടലുണ്ട് ആഹ് ഫുഡ് കിട്ടും
ആഹ്
ഇനി പുറത്ത് എവിടെങ്കിലും പോവാൻ താല്പര്യം ഉണ്ടോ
പുറത്ത് പൊറത്തൊക്കെ പോവണം എന്നുണ്ട് പക്ഷേ
എന്ത് പഠിക്കാനോ ജോലിക്കോ
ജോലിക്കല്ല അല്ലാതെ കറങ്ങാനൊക്കെ
കറങ്ങാനൊക്കെ ആണോ ഓ എവിടെയാണ്
ഉം എവിടെയാ എവിടെ വെച്ചാ എല്ലാ എല്ലായിടത്തും പോണന്നുണ്ട്
ഏ ജർമനിനെ പറ്റി താല്പര്യം എന്താ ജർമ്മനി പറ്റി എന്താ അഭി-അഭിപ്രായം എന്താ കറങ്ങാൻ പോകാൻ പറ്റുവോ
ജർമ്മനി ജർമ്മനി അവടിപ്പം
ആ
ആ സീരിയല് വച്ചാ ആ മറ്റേ മലയാളീസല്ലേ ഇപ്പൊ ഫുള്
ഓ ഓ ആ അപ്പൊ യു കേല് അങ്ങനെ തന്നെയാണല്ലോ ആധിക കൺട്രീസിലും ആ
ആ യു കെയിലും അതാ ഇപ്പൊ ജർമ്മനിയിലും അതാ പിന്നെ അത് പിന്നെ നല്ല ഫണ്ട് ആവും. പൈസൊക്കെ
ആ
ബാങ്കിൽ തന്നെ ഇത്ര പൈസ ഒക്കെ കെടക്കാണോന്നൊക്കെയുണ്ട് ഏ
കുടുംബക്കാരെ കമ്പനിക്കാരന്റെ പുറത്തുണ്ടോ?
കുടുംബക്കാര് ഏയ് പൊറത്ത്ന്ന് അങ്ങനെ ആരും ഇല്ല എല്ലാംനാട്ടിലൊക്കെ തന്നെ പിന്നെ മാഞ്ചസ്റ്ററിലൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്.
ഏ മത്സരമ്മ യു കെ ല് മൻസർവാ യൂ ക്കെലല്ലേ?
ആ യൂക്കെ ആ ആ
ആ
കഴിക്കാൻ തോന്നുന്ന്.
ആ
ഉം
ഓ ഓരോട് കോൺടാക്ട് ഒക്കെ ഉണ്ടോ?
പോൺണ്ട് ഇല്ല അവര്ടെ കോണ്ടാക്ട് വല്ല്യ അടുത്ത ബന്ത ഇതൊന്നല്ല അപ്പൊ വലിയതൊന്നുമല്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ പുറത്തൊക്കെ?
ആ ഉണ്ട്. കുറച്ചാൾക്കാര് എന്റെ ഫ്രണ്ടിപ്പോ പോയിട്ടുണ്ട്. ജർമ്മനിയില്
ആഹ് എത്ര ഉർപ്പിയായി പൈ ഫീസൊക്കെ
ഫീസ് അവിടെ പഠിക്കണ ഫീസ് ഇല്ലല്ലോ മറ്റേതാണ് അവിടെ പോവളേ പഠിച്ചോളും പറഞ്ഞേ അറിയില്ല ഓന അയിന് ഒരു കൊല്ലം വർക്ക് ചെയ്തിന് ഓന് ഇൻഫോസിസ് വർക്ക് ചെയ്തിന് തിരൂരിൽ ബോസ് ഓരോല്ലാം വർക്ക്‌ ചെയ്തോ അതിന് ശേഷം മിക്കവ ഓൻ പഠിക്കാ ഓനി ഈ ഭോപ്പാലിലൊക്കെ പോയത ഭോപ്പാല് വി ഐ ടി ല്ലെ അവടെ പഠിച്ചേ അല്ല വി ഐ വി ഐ ടി വി ഐ ടി ഓപാല
അവിടെ പഠിച്ചിട്ട് പിന്നെ ഇൻഫോസിസിൽ പോയി
ഇൻഫോസിസ് വരൊ ഓരോല്ലാം വർക്ക്‌ ചെയ്തു ഒന്നര കൊല്ലം വർക് ചെയ്തു അയിന് ശേഷം ഓനെ അയ്ൻ ഫിനാൻഡ് അത്യാവശ്യം ഉണ്ട് അപ്പൊ കൊഴപ്പില്ല വീടെ അത്യാവശ്യം സ്റ്റേബിൾ ആയി വരാണ് സാർ
ആഹ്
ആഹ് അയിനോ
ഇപ്പന്റെ പോ പോകാൻ ണ്ടോ
വേറെഞ്ഞി ഉമ് വിളവ് വാണല്ലി
ഏഹ്
വേള്ട് കപ്പ് എടക്ക് എടക്കെന്നാ പിന്നെ ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഇടുമ്പോ ഗോളൊക്കെ ഇടും പാ കൊടുക്കുന്നേയും പാസ് കിട്ടുന്ന എല്ലാം ഗോൾ അടിക്കുന്ന മെയിൻ ഹൈലൈറ്റ് ഒക്കെ അങ്ങ് ഗ്രൂപ്പിലിടും അപ്പൊ അയില്ല കൊഴപ്പൂല്ല ചിലപ്പോ രാവിലെ പുള്ളിരുന്ന് കാണും നല്ല ഫിലിമൊക്കെയാണെങ്കിൽ
ആഹ് ആഹ് എങ്ങനെ ഒ ഒറ്റകീരുന്നിട്ടാ അല്ല ആരോടൊ കൂടയിരുന്ന് കാണാ
ആഹ് ചെലപ്പോ ചെലപ്പോ ജംഗ്ഷനിലോട്ടൊക്കെ പോവാ അവിടെ പിന്നെ ആൾക്കാരുണ്ടല്ലോ ആൾക്കാരിങ്ങനെ വരും ആദ്യ ഒരു ആൾക്കാര് പിന്നെ പിന്നെ പിന്നെ കൊറ കൊറ
ആഹ് ആഹ് ആ ആഹ്
ഉം
ഐജരി ഐജിരി ഐജരി
ഉം
എന്താപ്പഞ്ഞു കളി കാണുമൊ എന്തായാലും അവിടെ കൊഴപ്പം അവിടെ കളി കാണും മറ്റ് ഒക്കെ ഉണ്ട് അ അങ്ങനെ
ഓ ശ്രീവിങ്ങ് ആഹ് ആഹ് ശ്രീപ്പിങ് സെറ്റ് സീനാ
സ്ട്രീമിംഗ് സ്ക്രീൻ സ്ക്രീനിങ് അല്ല ഒരു ഇതിലാണ് ടി വി തന്നെ വലിയ ടി വിയില അല്ലാതെ പ്രൊജക്ടർ അല്ല പക്ഷെ അത്യാവശ്യം അത്യാവശ്യം ഒരു തോനെ ഇഞ്ച് ഉള്ള ടിവിയാ അങ്ങനെയാണല്ലേ പിന്നെ ആൾക്കാരെ കൂടി വൈബായിട്ട് കാണാൻ പറ്റും ഒറ്റക്കിരുന്ന് കാണുന്ന മടിയല്ലേ
എത്ര എത്ര ആൾക്കാര് കാണും
അതിലോ ടോട്ടൽ ഒരു ഇരുപത്തിയേഴ്‌ ഇരുപത്തെട്ട് ഇരുപത്തേഴ് ആൾക്കാര് ടോട്ടല് അത് അത്യാവശ്യം വല്ലിയൊരു വീടാ ഇല്ല വരാറില്ല അങ്ങനാണോ അതൊരു വൈബല്ല ഒറ്റയ്ക്ക് കാണുന്നെ
ആഹ് ഓക്കേ ശരി ശരി
എന്നാമ്മ ശെരി എന്ന